കേക്കില്ലേ
ആഹ കേൾക്കുന്നുണ്ട് ഇന്നിപ്പോ മഴയൊന്നും ഇല്ലാത്തോണ്ടാ തോന്നുന്നു
ആഹ ഇന്നലെ തീരെ കേക്ക ഇന്നലെ ഭയങ്കര ഇതായിരുന്നു പിന്നെ
വേറെ എന്തൊക്കെയാ അടെ ചായ ഒക്കെ ഉണ്ടാക്കിയാ
ഇല്ല നാല മണി ബാങ്ക് കൊടുത്താല നീക്കൂ
അതുവരെ അവിടെ കിടക്കന്നെ
അതവരെ അവിടെ കിടക്കപക്ഷെ ബാങ്ക് കൊടുത്താലും മടി ന്നെ കേട്ടോ പക്ഷെ നീക്കല്ലാതെ പാകില്ലല്ലോ
വേറെ വഴിയൊന്നും ഇല്ലല്ലോ
ഉം നാല് മണിയായി നീക്കും എന്നിട്ട് ചായ ഉണ്ടാക്കും
ഉ ആ ഇന്നെന്ത കടി
എന്താ ഉണ്ടാക്കുകന്നെ ഇപ്പ ഇങ്ങനെ ആലോചിച്ച് കിടക്കണത് രാ രാത്രിയായ രാവിലെ എന്താണ്ടാക്ക രാവിലായ ഉച്ചക്ക് എന്താ ഉണ്ടാക്ക ഉച്ചയായ ഉച്ചരിയുമ്പോ എന് ഉണ്ടാക്ക
ഇത് ഇങ്ങനെ ആലോചിച്ചിരിക്ക തന്നെ നമ്മള്
ഓ ആലോചിച്ച ഒരു തലപുണ്ണവും പക്ഷെ നമ്മള എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അ നീച്ചിട്ട് അത്ണ്ടാക്കില്ല എന്നുള്ളരു ഇതുണ്ടാവും
ആഹ
അ പിന്നെ വേറെന്താ സുഖയിരിക്കണു കൊഴപ്പൊന്നുംല്ല
ഉം
ഉം പിന്നെ
മഴുണ്ടോ ഇന്ന് ഇന്ന് മഴ പെയ്തു ആ മഴ പെയ്തോണ്ടിരിക്കന്നെ
ആഹ് ഇപ്പൊ മഴയില്ലട്ട ഇപ്പ മഴ മാറിക്കുന്നു
ഏന്ന് രാവിലെ ഉച്ചക്കൊക്കെ നല്ല നല്ല മഴയല്ല എന്നാ മഴ ഇല്ലാണ്ടരിക്കുന്നുല്ല
ഇന്നലെ പിന്നെ ഉച്ചക്ക് മഴയത്താണ് വട്ടില് വറക് കഴഞ്ഞ് രുന്ന് വറക് കൊണ്ടന്നു
ആഹ
ഓ ഉച്ചക്കാ ഫുള്ളാ വറക എടുത്തക്കലായിരുന്നു പരിപാടി മഴ വരുമ്പോഴത്തിന് നനഞ്ഞ ഇല്ല മഴ വരുമ്പോഴത്തിന് ഒക്കെഎടുത്ത്ട്ടാർപ്പായ അൻന്റെ മുകളിൽ ഇട്ടുംക്കെ സെറ്റ ആക്കി
ആഹ
വറകില്ല വരക കഴി ആഹ് വറക് വാങ്ങിക്കെല വറക് കഴിഞ്ഞേ ഗ്യാസൊന്നും കിട്ടാല്ലാത്തോണ്ട്
ഇപ്പൊ ഗ്യാസിന് നല്ല എത്ര നാല്പ്പത്തഞ്ച് ദിവസോ അങ്ങാണ്ടോ കഴിയാണ്ട ബുക്ക്യ്യാൻ പറ്റൂല ഉം
അപ്പൊ പിന്നെ നാല്പ്പത്തഞ്ച് ദിവസം കഴിയണം അപ്പൊ വെച്ചിട്ടും ഇപ്പൊ ഒരു മാസയി അഞ്ച് ദിവസം കഴിയുമ്പോത്തിന് എങ്ങനെ
അതെന്നെപ്പം നന്നമ്മളും വടെ സംസാരിച്ചൊണ്ടിരിക്കുന്നത്
ഉം അഹ് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യായില്ലേ
ആഹ് അല്ലെങ്കിൽ പിന്നെ നമക്ക് ബുക്ക് ചെയ്താ പിറ്റത്തെ ദിവസം എത്തായിരുന്നു
ഓ എ ഇവിടെ സൺണ്ടേ അധികവും ഗ്യാസ് വര്യാ
ഉം
ഉം പെട്ടെന്ന് വരും ചെയ്യുംട്ടോ ഞമ്മള് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയുടെ ഉള്ളിലായിട്ട് ഗ്യാസ് കിട്ടും എന്റെ ഗ്യാസ് അഹ് മറ്റുള്ളവരുടെ ഗ്യാസ് എല്ലാ വേറതാ
ആഹ് അവിട ബെറത
മറ്റേതാണ് കൊറച്ച് റിസ്ക് ഇന്ത്യനാണ് ഇവിടെ കിട്ടാൻ പണി
ഓ നമ്മടെ വ ഈ ഭാഗത്ത് ഭാരത ഗ്യാസിന്റത് കൊറവാട്ടോ നമ്മളൊരു ഏഹ് അഞ്ചെട്ട് വീടൊള്ളൂ അത് പണ്ട് ഒത്തിരി മുന്നേ ഈ കുടുംബശ്രീ തടങ്ങിയ സമയത്ത് അങ്ങനെ കിട്ടിയതായിരുന്നു
ഇവിടെ അങ്ങൻ തന്നെണ് ഇവിടെ കൊറവാണ് ഭാരത ഗ്യാസ് അഞ്ചെട്ട് വീടെന്നെള്ളുവിടം അധികം ഇന്ത്യൻ ഗ്യാസ് ആണ്
ആഹ് എല്ലാരും ഇന്ത്യന
ഉം
എന്നാലും കിട്ടാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു
ഉണ്ടായിരുന്നില്ല ആഹ് ഇതുവരെയും കുഴപ്പ ഇണ്ടായിരുന്നില്ല ഇപ്പളാണിപ്പം
കഴിഞ്ഞ തവണ ഞാന് പെരുന്നാളിന്റെ സമയത്താട്ടോ കഴിഞ്ഞേ അപ്പൊഞ്ഞ് ഞാനാ ഓഫീസിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നാളെ പെരുന്നാളാണ് ഞങ്ങക്ക് ഗ്യാസ് വേ
ഉം
എന്നിട്ട് അങ്ങേര് പറഞ്ഞു ഞാൻ ഡ്രൈവർ വിളിച്ച് പറയാം നിങ്ങളും ഡ്രൈവറെ ഒന്ന് വിളിച്ചോക്ക് ന്ന് പറഞ്ഞിട്ട് പിന്നെ ഡ്രൈവറ് പിറ്റേ ദിവസം കൊണ്ടന്നന്നു
ഓ ഓ ഞങ്ങ നമ്മുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ദിവസം ഉണ്ടെങ്കിൽ ഗ്യാസ് ഇല്ലെങ്കിലൊക്കെ
ആഹ്
അല്ലെ രാവിലെ നമ്മള
ഒന്ന് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വരെ
ആഹ് ഇപ്പൊ നമ്മള് ഗ്യാസിൽ വെച്ച് വെച്ചിട്ട് അടുപ്പിലൊക്കെ ചായണ്ടാക്കി ഓരുടേസ്റ്റ് ണ്ടാവതല്ലോ അപ്പപ്പാ ആഹ് ആഹ് അതെ
ഉം ഈ ആഹ് ഞങ്ങന്റെ തറവാട്ടില് ഗ്യാസ് ഇപ്പ യൂസ് ചെയ്യാൻ തൊടങ്ങിട്ട് അധികായില്ല അതുവരെ അവിടെ വെറകടുപ്പന്നെയായിരുന്നു ട്ടോ അവിടെ പോയിട്ട് ചായ കുടിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും
ആഹാ പക്ഷെ പണ്ടൊക്കെ ഞമ്മള് ഫുള് അടുപ്പിൽ ഉണ്ടാക്കിട്ടാ കുടിച്ചിരുന്നു ഇപ്പത്ത ഉം
ഒരു പോകേന്റെ ടേസ്റ്റ്
ഇപ്പൊ പല വീടുകളിലും അടുപ്പ് തന്നെ അടച്ചിട്ടക്കാണ് അടുപ്പ് കത്തി
ഇപ്പോ ഒര് വിധം പുതിയവീട് കയറ്റുന്ന വീട്ടിലൊന്നും അടുപ്പില്ല.
ഇല്ലാ
ആഹ് ഇപ്പൊ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പഴാണ് എല്ലാരും ഇഷ്ട്ടികേം ആഹ് കത്ത് ക ട്ടക്കെ വെച്ച് മുറ്റത്ത്ടുപ്പ് വെച്ചോണ്ടിരിക്കണത്.
ഈ ആദ്യംന്ന് പറഞ്ഞാല് ഞമ്മള് വീട് വീടിരിക്കണ സമയത്ത് അടുപ്പില് പാല്കാച്ചാന്ന് പറഞ്ഞാല് അപ്പ അതില്ലല്ലോ ഇപ്പൊ ഗ്യാസിലല്ലേ.
ഇപ്പൊക്കെ ഗ്യാസിലാല്ലേ
ആതങ്ങനെ പറ്റാണോ അല്ലെ
കാലംമാറുന്നത് അനുസരിച്ച് കോലം മാറണ്ടേ
അത് ശരിയാണ്.
ഇപ്പൊ അങ്ങനെ ചെയ്യുന്നവരന്നേ ചുര് കൊറവാണ്.
ആഹ് അതെ അട് പശെ മറ്റേത് അടു ആഹ് കൊറവാണ് ഇപ്പത് ഉച്ചക്കൊക്ക ആയില്ലേ ഉച്ചക്ക്
ആഹ് നമ്മള് ഇന്ന് രാവിലെ സുഭിക്ക് ചെയ്തിരുന്ന കാര്യങ്ങളല്ലേ അത്
ആഹ് അതൊക്കെപ്പ തിരിച്ച് വേറെ സമയങ്ങളിലായിലേ.
ഉം ഇപ്പൊ ആഹ് ഒര് പരിപാടി നടക്ക്ണേ സമയത്തൊക്കെ ആയി
ആഹ് ഇനിയെന്ത്‌ കൊറെ കയിമ്പോ ഒന്നും ഇല്ലാതാവും.
ആഹ് അത് തലമുറ മാറുന്നതിനനുസരിച്ച്
ഓഹ് അതെന്നാവും. പിന്നെ വേറെന്താ അവിടെന്താ
കല്യാണംതെന്നെ എല്ലാം പ പഴയ കല്ല്യാണാണോ ഇപ്പൊ?
ഓഹ് കല്യാണംന്ന് പറഞ്ഞാ ഭയങ്കര കല്യാണം ചെലവ്
ഒര് ഹെൽദി ഒര് എന്താ പറയാ റംഗോളി ഒര് ബ്രെയിഡ് ടു ബി
തിനൊക്കെ ഡ്രസ്സും വാണം.
അതിനൊക്കെ ഡ്രസ്സും വേണം ഉം ഇപ്പൊ പിന്നൊക്കെ വാടകയല്ലേ
ആഹ് പക്ഷെ അത് പാവപ്പെട്ടവർക്ക് ഭയങ്കര ഇതായി മാറ്ണണ്ടേയ്
പക്ഷെ നമ്മള് ഒര് ഇതില് ചിന്തിക്കുമ്പോ പാവപ്പെട്ടവരാണ് എല്ലാലേക്കാടും ഉഷാറായിട്ട് നടത്തുന്നേ.
ആഹ് ശെരിയാണ്
ഉം
ഇപ്പൊ പാവപ്പെട്ടവരില്ല
ഇല്ല ഇണ്ടെങ്കിലും പൊർത്തറില അവര്ത് അവരുടെ ഉള്ളില് ഇണ്ടാവും.
കാണിക്കും
ഉം അതുപോലെ അവര് കാണിക്കും ചെയ്യും.
ആഹ് ഇപ്പോ നാട്ടിലൊക്കെ കല്യാണം നടക്കുമ്പോൾ അഞ്ചും, ആറും, ഏഴും ദിവസങ്ങളിലല്ലേ
അതാ ഞാൻ പറഞ്ഞതെയ് ഒര് ബ്രയ്ഡ് റ്റു ബി ഒര് റങ്കോളി ഒര് എന്താ പറയാ പിന്നെണ്ടല്ലോ നൈറ്റ്പാർട്ടിയോ അങ്ങനെന്തോരു സാധനോണ്ട് ആഹ് എല്ലാരും കർ പ്പ് ഡ്രസ്സൊക്കെ ഇട്ട്ട്ട് കൊർച്ച് കൊക്കോളൊക്കെ ഒഴിച്ചിട്ട് ഒര് പാർട്ടി അങ്ങനെയുണ്ട് ഒന്ന്.
അഹ് അഹ് എന്താ കാലങ്ങൾ പോയര് മാറ്റേ പക്ഷേ അത് ഞമ്മളെ ഇതിലുള്ളോരൊക്കെ ഒള്ളു അങ്ങനെ മറ്റോരൊ കല്യാണത്തില് അതൊന്നും ഇല്ലല്ലോ.
ഇന്റാ
ഉം നല്ല നീറ്റ് ആയിട്ടുണ്ട് കല്യാണം നീറ്റ് ആയിട്ടുണ്ട്
ഉം അ അത് അങ്ങനെ നടത്താൻ പറ്റാത്ത കൊണ്ടൊന്നും അല്ല നമ്മള് കൊറോണന്റെ സമയത്ത് എങ്ങനേയ്ര്ന്നു കല്യാണം എങ്ങെനെങ്കിലൊന്ന് നടന്ന് കിട്ടിയാ മതി ന്ന്ള്ള ചിന്തയേയ്ര്ന്നു
ആഹ് അമ്പതാൾക്ക്ള്ള കല്യാണം
കസിൻ ബ്രദെറെ കല്യാണം കഴിഞ്ഞായ്ര്ന്നു അവൻ ഗൾഫിലും പെണ്ണ് നാട്ടിലു ആയിട്ട്
ഓഹ്
ഉം
എന്താ ചെയ്യാ
നിശ്ചയ്ച്ച സമയത്ത് അവനെത്താൻ പറ്റീലാ
ആഹ്
എന്നിട്ട് അവ അവന് ഗൾഫിലും പെണ്ണ് നാട്ടിലു അയിട്ട് അങ്ങനാ നിക്കാഹാെക്കെ ചെയ്തെ
ഏഹ്
ഉം അങ്ങനെ ശെര്യാവോ എന്തോ
ആഹ് പെ പെണ്ണിന്റെ ആളുകള് ആരേലും ഗൾഫിൽ ണ്ടാവണം നിക്കാഹ് ചെയ്യാൻ അങ്ങനെ വാണ്ടേ
ഇല്ലില്ല അവര് ന്താണ് അവന്റെ ഉപ്പയാ കൈയ്യൊട്ത്തെ
ഏഹ്
ഉം അങ്ങനെ ചെയ്യാംന്ന് ആരോ പർഞ്ഞൂന്ന് പർഞ്ഞു
ഓഹ് ശെര്യാവാേന്നില്ലേന്നൊന്നും ഞമ്മക്കറിയത്തില്ല
അറിയില്ല ആഹ്
ഉം
പിന്നെ അവര് ഫംഗ്ഷൻ നടത്തിയത് കല്യാണത്തിന്റെ ഫംഗ്ഷൻ നടത്തിയത് അവളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടാേവുലേ ആ ഫംഗ്ഷനാണ് പിന്നെ അവരെല്ലാരെം വിളിച്ച് നടത്തിയെത്
ഏഹ് ഉം ഓരോര
ന്നാലും ചെലവ് ചെലവൊന്നൂലാട്ടോ കല്യാണ ചെലവൂല്ല ഉം ബാ ഡ്രസിന്റെ ചെലവൂല്ല വിരുന്ന് പോവെണ്ട ചെലവൂല്ല ഒന്നുല്ല
ഇപ്പോപ്പൊര് കല്യാണം കഴിയണംന്ന്ണ്ടെങ്കി വീടും പറമ്പും എല്ലാം പണയം വെക്കണം
എല്ലാം പണയം വെക്കണം എന്നാലും ആവോ ഇല്ല എന്നാലും പകുതി കടെയാ ഉം
അഞ്ചും ആറും പവനേ കൊടുക്കുന്നുള്ളൂന്ന് പറഞ്ഞാലോ അതിനോ
ആഹ്
പണ്ട് അമ്പത് പവൻ കൊട്ത്തേന്റെ റെയ്റ്റു ആണ്
റെയ്റ്റു ആണ് ആങ്കുട്ട്യോളുള്ളോര്ക്കും ചെലെവ് പെങ്കുട്ട്യോള് ള്ളോരും ര്ക്കും ചെലെവ് എല്ലാർക്കും ചെലെവ്
ഉം ഇപ്പൊ പിന്നെ പെങ്കുട്ട്യാളെകാട്ടിലും കൂടുതല് ചെലെവ്
ആണ്ങ്ങളാ
ആണ്ങ്ങൾക്കെന്ന്യാ
പറഞ്ഞാല് മേടിച്ചിട്ടേയ്ര്ന്നു ഇപ്പൊ അതൊ
ആഹ്
വേറെ വേറൊന്നുല്ല സുഖാണ്
ഉം അന്ന് കല്യാണം കഴിച്ചത് നന്നായി
ഓഹോ ഹ ഹ ഹ ഞാനതല്ല ആലോയ്ക്ക്ണേ ഞാൻ അന്ന് കല്യാണം കഴിക്കേണ്ടീനിനെല്ലോന്നാ ആലോയ്ക്ക്ണ് അയ്യോ
അന്ന് കല്യാണം കഴിച്ചോണ്ട് അത്രെയും പൈസ കുറഞ്ഞ് കിട്ടി
ഉം പൈസ കുറഞ്ഞിട്ട് ഈ സമയായപ്പോത്തിന് നമുക്ക് തീരെ വയ്യാതിയായി
ആഹ് എന്താണ് ജീവിതത്തിന്റെ അടുത്തേ കെത്തിയപ്പോഴേക്കും പ്രായമായി
അത് ശരിയാണ് ഉം
ജീവിച്ചു തുടങ്ങണ്ട പ്രായം ആയപ്പോഴേക്കും പ്രായയി
എന്നാ ഓക്കെട്ടോ
എന്നാ ശരിയെന്നാ എങ്ങോട്ട്